ഹലോ
ഹലോ
എന്താ വിശേഷം
നല്ല വിശേഷം
സുഖല്ലേ
ഓഹ് സുഖം തന്നെ
ഉം
നിങ്ങളടെ വിശേഷം എന്താ
എന്റെ വിശേഷം എന്താ അങ്ങനെ സുഖമായിട്ട് പോകുന്നു എല്ലാർക്കും നല്ല വിശേഷം തന്നെയാണ്
വീട്ടിലാണോ
ഓ വീട്ടിലാണല്ലോ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചു
ഏഹ് ഇന്നെന്താ ഭക്ഷണം കഴിച്ച
ഇന്ന് ബിരിയാണി ആയിരുന്നോ
ആഹ് ഓഹ് ബരിയാണി അഹ്
ഉം ഇന്ന് വെള്ളി ഇന്ന് ബീഫ് ബിരിയാണി ആയിരുന്ന്
ആഹ്
ഇന്ന് വെള്ളിയാഴ്ചല്ലേ
ആഹ
അപ്പൊ ഒന്ന് ബിരിയാണി ണ്ടാക്കി
അതെ
ആഹ ഓ കുട്ടികള്ണ്ടാക്ക ക്കാന്ന് പറഞ്ഞ് അപ്പ അങ്ങനെ ഉണ്ടാക്കി
കുട്ടിൾക്ക് ഓരോ ഇഷ്ടങ്ങളല്ലല്ലേ
ആഹ് അതാ
ആഹ ന്താ വെക്കേഷനൊക്കെ ആയിട്ട് ന്താ പരിപാടി
എവിടക്കെങ്കിലും ഒേക്ക ഒന്ന് യാത്ര പോണംന്ന് ഉദ്ദേശിക്കുന്നുണ്ട് തീരുമാനമായി് എവിടെ പ്ലാന് തീരുമാനമായിട്ടില്ല
ആഹ
ഓരോ സ്ഥലങ്ങള് ഇങ്ങനെ പറയുന്നുണ്ട്
ഏ എ ഏതൊക്കെ സ്ഥലങ്ങളാ നിങ്ങളെ ലിസ്റ്റിൽ ഇള്ളത്
ലിസ്റ്റില് പറഞ്ഞാല്
റിസോർട്ടാണോ അല്ലെങ്കി എന്താ
റിസോർട്ടൊക്കെ പോവാന്നാ ഉദ്ദേശിക്കു എന്നാലല് വണ്ടേ അവിടെ തങ്ങന്നില്ലേ
ആ സ്റ്റേ ചെയ്യാന്നുള്ള ഇതില് ആർക്കെ ഉ അല്ലാ ങ്ങളേ വീടിന്റെ അടുത്ത് കാർണിവലോക്കെ ണ്ട്ന്ന് പറഞ്ഞില്ലേന്നോ അതൊക്ക
ഓ ഇല്ലല്ല അവിടെണ്ട് കുട്ടികളും കൊണ്ട് വരേണ്ടീ
ആഹ ന്തായാലും വരണം നിങ്ങള് പോയിട്ടുണ്ടോ
ഓ പോയിട്ടുണ്ട്
ഉം എന്താ എങ്ങനെ ഫീസ ഒക്കെ എങ്ങനെയാ എൻട്രി ഫീ ഒക്കെ എങ്ങനെയാണ്
എൻട്രി ഫീ മുപ്പത് രൂപേണെ പിന്നെ ഓരോ റൈടിലു കയറാൻ നൂറു രൂപ
ആഹ് അങ്ങനെയാണലേ ലേ
അഞ്ചു വയസ്സിനു മോകളിലുള്ള കുട്ടികൾക്കൊക്കെ
മുപ്പത് ഏ നൂറ് രൂപ അതെ ആ അഞ്ചു വയസിന് താഴെയുള്ള മത്രാ അഞ്ചു വയസിന് താഴെള്ള മക്കൾക്ക് വേണ്ട പൈസ ണ്ട
ആഹ വേണ്ട വേണ്ട
ഉം വെക്കേഷനൊക്കെ ആയിട്ട് സിനിമ കാണാൻ അങ്ങനെ എന്തെലും കാണാൻ പോയിട്ടുണ്ടോ
ഇല്ല പോയിട്ടില്ല
അങ്ങന പോകാന് വല്ല പ്ലാനുണ്ടോ
ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കി പോകണംന്ന് ണ്ട്
ന്നാഅമ്മക്ക് പോയാലോ
ഓ റെഡി ആണ്
ആ ഇപ്പൊ പുതിയൊരു സിനിമ സാധനങ്ങളൊക്കെ എറങ്ങിയിട്ടുണ്ടല്ലോ വായാറ്റു
ആ നല്ല രസമുണ്ടെന്ന് പറഞ്ഞഞ് കേട്ടു
ആ സഹോദര സ്നേഹത്തോക്കേ സംബന്ധിച്ചുള്ള സ്കൂൾ കാലഘട്ടത്തിലുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പോയാലോ
ഓ അമ്മ പോവാ
ആ വേറേ എല്ലാർക്കും ഒരുമിച്ച് പോകാലെ
ആ് നല്ലൊരു ദിവസം എല്ലാർക്കും പോവ
പോക ഒക്കെ പിന്നെ എന്താ പിന്നെ നിങ്ങൾ ട്രിപ്പായിട്ട് അങ്ങനെ എവിടെക്കേലും പോകാൻ പ്ലാനുണ്ടോ
ട്രിപ്പായിട്ട് ഊട്ടി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്
ആ ഞങ്ങളിങ്ങനെ ഇവിടെ പോകണം റിസോട്ട്ക്ക് പോകണം എന്നൊക്കെ പ്ലാനിട്ടിട്ടൊണ്ട് നമ്മെ കക്കാടപോ കക്കാടംപോയിലുള്ള റിസോട്ടിക്ക്
ആ അവിടൊക്കെ എങ്ങനെ
നല്ല കാലാവസ്ഥക്കെ അനുസരിച്ചാണ് അവിടെ എന്താ ഭംഗിയുള്ളത് പിന്നെ മേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള റിസോർട്ടുകളാണ് ഞമ്മള് ബുക്ക്ചെയ്ത് ബുക്ക്ചെയ്യണത് നല്ല പൂളുണ്ട് സ്വിമ്മിംഗ്പൂളൂണ്ട് പിന്നെ ഫുഡ് മ എല്ലാം ഫ്രീആയിട്ടുള്ള ഒരു റിസോട്ടാണത്
ആംതെ ആ ആ
ഉം
കുട്ടികൾക്ക് പറ്റിയപാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ
ആ കുട്ടികൾക്കുപറ്റിയ പാർക്കുകൾ ഒരുപാടുണ്ട് നമ്മള് കുട്ട് കുട്ടികളെ ഇഷ്ടത്തില് നോക്കാണെങ്കില് അയിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കക്കാടംപോയിലുള്ള റിസോർട്ട്
ആ ആ
നല്ലയൊരു ബസ്സ് നമ്മള് ഫാമിലിയെല്ലാരും കൂടി ഒരുബസ്സിനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കി നമുക്കങ്ങനെ പോകാം
ആ നമ്മുക്കന്നാ ഒന്ന് നൊ എല്ലാരോടും ചർച്ചചെയ്തിട്ട് പറയാം തീരുമാനിക്കാ പോവണ്ട
ആ അതെ അങ്ങനെ തീരുമാനിക്കാം എന്താ ഭക്ഷണൊക്കെ വൈകുന്നേരം ചായൊക്കെകുടിച്ചോ
ഇല്ലല്ല മക്കളൊക്കെ ഉറങ്ങാണേ
അതെ ആ
വല്ല വെയിലല്ലേ കാലാവസ്ഥ ചൂടായതൊണ്ടെ പുറത്തക്കെറങ്ങണ്ടാ വിജാരിച്ച് എല്ലാരേം ഉറക്കി. ഞാ അവര് എണീറ്റിട്ടുവേണം വെള്ളം പിന്നെചായ കൊടുക്കാൻ.
ആ ചായോ ജ്യൂസോ എന്തുണ്ടാ
ആ എന്തെങ്കിലും ഉം അവരെണീക്കട്ടെ അവർക്കെന്താ താൽപര്യം നോക്ക ചോദിക്കട്ടെ
ആ പിന്നെ എന്താണ് ഞാൻ ചെറിയൊരു ബിസ്നസ്സൊക്കെ തൊടങ്ങണ്ട്.
ആവോ എന്ത് ബിസ്നസാണാവോ
എന്തു ബിസിനസാ ചോയിച്ചാല് നമ്മളിങ്ങനെ കേ കേക്കിന്റെ ബേയ്ക്കിങ്ങും കാര്യങ്ങളൊക്കായിട്ടുള്ള സംഭവാണ്.
ആ അപ്പ അതിന്റെ ക്ലാസിന് പോയിരുന്നോ
ആ അതെ ഓൺലൈനായിട്ട് ഞാനിങ്ങനെ ആറുമാസം കോഴ്സിനൊക്കെ പോയിപ്പം കംപ്ലീറ്റായി അപ്പൊഇങ്ങനെ കേക്ക് എന്തേലും കുട്ടികളുടെ ജന്മദിനത്തിനോ അല്ലെങ്കില് കല്യാണത്തിന്റെ എന്തെങ്കിലൊക്കെ ഓഡറുകളൊണ്ടെങ്കില് എനിക്ക് തന്നോളുണ്ടി. എന്താ കേക്ക് ആ കേക്കും പേസ്ട്രീസും എല്ലാ സംഭവങ്ങളുംണ്ട്. പുഡിങ്ങ് എല്ലാപരിപാടികളുണ്ട് അപ്പൊ അങ്ങനത്തെ ഓഡറുകളൊക്കെണ്ടെങ്കി പറയണം. നിങ്ങള് നിങ്ങളെ അടുത്തുള്ള ആൾക്കാരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയാ ഞമ്മടെ അടു തൊടങ്ങിട്ടൊണ്ട് ആ ചെറിയൊരു ഷോപ്പുപോലെയാണ്.
ഏ ഷോപ്പാണോ
അതെ
ഏ ഇവ്ടെ വല്യ ഇത് കച്ചോടമുണ്ടോ
ഓഹ് ഇപ്പൊ കൊഴപ്പല്ലാണ്ട് പോക്ന്ന്ണ്ട് ബിസ്നസ്സൊക്കെ. ഒര് ദിവസം ഇങ്ങോട്ടേക്കൊക്കെ വരൊണ്ടു അപ്പ നമ്മക്കെന്നാല് അങ്ങനെയൊക്കെല്ലാം ഇവ്ടുത്ത ഇതൊക്കെ തയ്ച്ച് പോകാലൊ കണ്ട് ഷോപ്പ്ക്കൊക്കണ്ട്. ഷോപ്പൊക്കെ കണ്ട് പോകാലൊ
ആഹ് അയ്ക്കോട്ടെ വരണ്ട് കാണാ വരണ്ട്.
ഓക്ക് പിന്നെ എന്താ? യ്യ് ഓണത്തിന് ചെ കൂട്ടുകാരെ വീട്ടിലൊക്ക പോയിണ്ടോ?
ഓണത്തിനോ ആഹ് പോയിരുന്നു
ഉം സദ്യക്ക കയിച്ചോ?
ഓഹ് സദ്യക്ക കയിച്ചൂ ഇങ്ങക്കുണ്ടാരുന്നൊ ഓണം?
ആഹ് ഇൻക്ക് ഇവ്ടെ തൊട്ടട്ത്ത വീട്ടിതന്നെണ്ടായിര്ന്ന്.
ആഹ്
അപ്പോ സദ്യിം പായസം എല്ലുംപാടെ എല്ലു ഇണ്ടായിര്ന്നു.
ആഹ് അവ്ട അട്ത്തന്ന വീട്?
ആഹ് അവ്ട തൊട്ടട്ത്ത അയൽവാസ്യാണ് ഓല് നമ്മളേ വിളിച്ചതാണ്.
ആഹ്
ആഹ്
സദ്യപ്പ നല്ല രസമാണല്ലൊ?
ആഹ് നമ്മളിപ്പങ്ങനെ ബിരിയാണി മന്തി അങ്ങനൊക്ക കഴിക്ക്‌ണോണ്ടെ
ആഹ് അതാണ്
സദ്യ കിട്ട്മ്പ നമുക്കൊരു പ്രത്യേക ഇഷ്ട്ടാണല്ലൊ
ആഹ്
പിന്നെ ഇങ്ങള് പുഴയിലെക്കൊക്ക പോകാറ്ണ്ടൊ ഇങ്ങള് വ് ഇങ്ങൾക്കൊരു ഭാഗ്യാണല്ലൊ നിങ്ങളെ വീടിനടു തന്നൊര് പുഴയാണത്.
ഓഹ് പോവാറുണ്ട് പോവാറുണ്ട് വൈകുന്നേരായാൽ പോകും.
ഉം
പിന്നെ ആറ് മണി ഏഴ് മണി ആവുമ്പളേ ഇങ്ങ്ട്ട് തിരിച്ച് പോരൊള്ളു
അവടെ ഇരിക്കാനൊക്ക നല്ല സുഖാല്ലെ
ഓഹ് ഒരുപാട് ആൾക്കാര് വരേല്ലൂണ്ട്
ഏഹ് കൊറെ പേര് വരൊ കാണാനും ഇരിക്കാനൊക്കെ
ഓഹ് വർലുണ്ട് വരാറുണ്ട്
എന്ത തോണിയാത്രെ അങ്ങനെ എന്തെലൊക്ക ഉണ്ട അവടെ
ഇല്ല അങ്ങനെന്നുല്ല
ആഹ്
ഉണ്ടാക്കണം ന്നെന്നുണ്ട് ഒരു ബോട്ട് യാത്രയൊക്കെ ബോട്ടൊക്കെ കൊണ്ടുവരണം എന്നൊ കല്ലൊരു സങ്കല്പമുണ്ട്
ആഹ് അല്ല കൊറേ പേര്ള്ളോണ്ട് കൊറേ ആൾക്കാരേള് വന്നിരിക്കാനും കാറ്റ് കൊള്ളാനൊ വന്നിരിക്ക്ന്ന ഒരു സ്ഥലാണല്ലൊ ചി അപൊ ആഹ് ചെറീ കക് ചോടൊ അല്ലെങ്കില് എന്തേലൊക്കെ ബോട്ടിംങൊക്ക വെ
ആഹ് ഇങ്ങള കേക്ക് കച്ചോടക്ക ഇങ്ങോട്ടൊന്ന് ഡെവലപ്പിയ്യൊ
ആഹ് പി ആഹ് അവിടേക്കൊ
ന്നാഹ്
ആഹ് ഞമ്മക്ക്ന്നാ ആലോയ്ക്കണലൊ അത് അങ്ങനെ ആൾക്കാര്ള്ള സ്ഥലങ്ങളിലാവുമ്പൊ കൊറ്ച്ചും കൂടി കച്ചോടം കൂടും ഡിമാൻഡ് കൂടും ഉം
ചെറിയ ചെറിയ പാക്കിങ് ആക്കി കൊട്ത്താ മതിയല്ലൊ
ആഹ് ചെറിയ ഒരു പീസ് പോലെയൊക്കല്ലെ ഫുള്ളായിട്ട് ഇള്ളത് ആഹ് അത് നല്ലൊര ഐഡിയ തന്നെയാണ്
ആഹ് ഉം
പിന്നെ എന്താ നിങ്ങൾക്ക് എന്തേലും എന്താ ഇൻക്കീ എന്താ ഈ മാങ്ങനെ പറ്റിള്ളൊരു ഇത് റെസിപ്പി വേണെന്ന്ണ്ടായിനു ഈ മാങ്ങ ചക്കര മാങ്ങന്നൊക്കെ ചക്കര മാങ്ങ ഒക്കെ ഉണ്ടാക്കാറുണ്ട്ന്ന് പറഞ്ഞ്ങ്ങ്ള്
ആഹ് ഉണ്ടാക്കാറുണ്ടല്ലോ
അയിന്റെ റെസിപ്പി പറഞ്ഞെരോ
ങ്ങളിത് വരെ കഴിച്ചിട്ടില്ലേ
ഇൽ കഴിച്ചിട്ടുണ്ട് അതെനിക്ക് ഓർമ്മല്ല ശർക്കരക്കെ ഇട്ട് വെക്കണ ഒരു മാങ്ങല്ലേ ശർക്കരിം ഇതൊക്കെ ട്ട് ഒര് മധ് രോണത് എരിവ്വുആണ്
ആദ്യം മാങ്ങ വേവിക്ക പഴുത്ത മാങ്ങ ന്ന്ട്ട് അതിലേക്ക് ശർ ക്കരടാ
ആഹ് ശർക്കര പാനിയാണോ
ആഹ് അതെ അതെ
ആഹ്
പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി
ആഹ് പിന്നെ
പിന്നെ കൊറച്ചൊന്ന് മധുരം ബാല ൻ സ്സ്‌ ചെയ്യാൻ കൊറച്ച് ഒര് ഉപ്പ്
അത് ഓക്കെ ഇതൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ വേവിക്കാദ്യം
ആഹ് അതെ വേവിക്
നല്ലോണം വേവണോ അതായത് ഒരു പ് കു പ ര ന്ന ര് ത്തി ക്ക്‌ പരുവൊക്കെ വെര്ണ
ആഹ് ത്തിക്ക് പരുവം വെര്നം നല്ലോം കുറുകിയ രൂപത്തിലാവണം
ആഹ് അങ്ങനെയണല്ലേ ഉം ഇന്ന്ട്ട് യാസ്റ്റ് എന്താ ആഹ്
പിന്നെ അത് വറവ്ടാ കട്‌കും വറ്റൽ മുളകും ഉപയോഗിച്ച്
ആഹ ക ഉലുവടണോ
ആഹ് ഉലുവ ഇടണൊണ്ട്
കടുകും ഉലുവയും വ റ്റൽ മുളകും കരിവേപ്പൊക്കെട്ട് വറവ്ടാ ഉം ഉം ഉം
ങ്ങള് സ്പീ ങ്ങള് ചു പ്പ ചോദിച്ചപ്പോ പെട്ടെന്ന് മറന്ന് പോണതാണ് ഓരോ സാധനം
ഏഹ് ഇൻകിങ്ങനെലൊ ഒരു ചെറിയൊരു ഓർമ്മണ്ട് പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയില്ല അത് എന്താ മുളക് പൊടി ഇടണോ ഇടണ്ടേന്ന് ള്ളര് സംശയണ്ടായിനി അഹ് അതാണ് ഞാന് ചോയിച്ചേ ആഹ് ഒരു ചെറിയേരെരിവിനു മാത്രലേ
ആഹ് അതെ അത് അമ്മളെ ഇഷ്ടത്തിന് അൻസര്ച്ച് ഇടണെങ്കി ഇ ട്ടാൽ മതി കുട്ട്യാക്കൊക്കെ ചെലപ്പോ എരു താല്പര്യം ണ്ടാവില്ലല്ലോ
ആഹ് കുട്ടികൾക്ക് പൊതുവെ ചെ ഏ എരിവുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടല്ലല്ലോ
ആഹ് അതാ
അഹ് അപ്പ അങ്ങനെയാണ് ഇനി ആഹ് ഇവിടെ പ്പം മാങ്ങന്റെ ഒരു സമയാണ്
ആഹ് മഴെക്കെല്ലേ
ആഹ് ഇവിടെപ്പ നല്ല മഴയ ന്നാ ഈ ചൂടുകാലത്ത് മഴ കിട്ടിയപ്പോ ഒരാശ്വാസാണ്
ആഹ് മാങ്ങ ഒരുപാട് കിട്ടിട്ടുണ്ടാവല്ലോ മയ ആയതോണ്ട്
ആഹ് ഒരുപാട് കിട്ടിട്ട്ണ്ട് പല ടൈ പല പലതരത്തിലുള്ള മാങ്ങകള്ണ്ട് അതോണ്ടാ ഞാനിതിങ്ങനെണ്ടാ ക്യാലോന്നാലോജി
ആഹ് ഒന്ന് ട്രൈയെയ്ത് നോക്കൂ ന്നട്ട് ഉണ്ടാക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തരണ്ടി ഇങ്ങൾ
ഉറപ്പായിട്ടും പറഞ്ഞു തരണ്ട് ഏഹ് എന്നാ ശ് ശരി ഞാൻ വയ്ക്കാട്ടോ
ആഹ് ഓഹ് ശരി ശരി